ഹലോ
കേൾക്കണില്ലേ
ആഹ് കേൾക്കണ്ട്
ആഹ് ഭക്ഷണക്കെ കഴിച്ചോ
ഭക്ഷണ കയിച്ചിയില്ല
ആയിട്ടില്ലേ
ആഹ് ആയിക്കണ കഴിച്ചിട്ടില്ല രണ്ടര കയിന് അത് ഇന്റെ വീട്ടിലയൊണ്ട് ഞാൻ ക ലൈറ്റ്
ആഹ് അപ്പൊ പിന്നെ വിഷയല്ല
ഉം അവിടന്നാവുമ്പോ കറക്ട് കഴിക്കണോം
ആഹ് ആഹ് അവിടെയാകുമ്പംന്തേര അയന്റെ എടീകൂടെ ഇങ്ങനെ ഭക്ഷണം കഴിക്കണണ്ടില്ലേ
ഉം ഇവടാകുമ്പോ നമ്മക്ക് ഇഷ്ടള്ള ടൈമിന്
ഇല്ല ടൈമില് കഴിക്കും ഞാനയിൽ പെട്ടതനെ ആഹ് എല്ലാരും അയിൽ പെട്ട തന്നെയാണ് ഇല്ല ഇല്ല ഉം
അങ്ങനെ മൂന്ന്
ആഹ്
ഉമ്
എപ്പ എന്നു പോയതാ അപ്പൊ വീട്ട്ക്ക് വിരുന്ന
ആ മെനിഞ്ഞാന്ന് വന്നക്കണ് കൊറെ ആയിപ്പോ വന്നിട്ട് ഇനിപ്പൊവരീ പതിനഞ്ചീസക്കെണ്ടാവും
ആഹ് അങ്ങനെ കേക്കുവോ
ട്ടോ
വിട്ടാണോ അടുത്തല്ല
അടുത്തന്നെയാണ് പക്ഷേ വരുമ്പോ കൊറേ നിക്കും കൊറേ അവിടെ നിക്കും
ആഹ്
അങ്ങനെ നടക്കുള്ളൂ
ഞാനും ആവാനായി തൊ പോവാനായി തൊടങ്ങി ഇന്നോ നാള്യോ പറഞ്ഞ് ഇങ്ങനെ നിക്കേന്നു
ഉമ് പഠിക്കാൻ പോണ്ടോ
നമ്മള് ഇല്ലേ
ഹ്
പഠിക്കാനൊന്നും പോണില്ല അതൊക്കെ അങ്ങനെ നിന്നതാ പിന്നെ പോയിട്ടില്ല
ആഹ്
പിന്നെ ഓൺലൈനിൽ കൂടെ നോക്കിന്നു അത് നടന്നതൂല്ല
ഉം എനിക്ക് ഇതുവരെ ക്ലാസ് ഉണ്ടായിനി ഇപ്പൊ കഴിഞ്ഞ് കഴിഞ്ഞി ആഹ് ഇനി എവിടെങ്കിലും കയറണം സി വി ആഹ്
ആഹ് ആഹ്
സിവി കൊടുത്തുക്കിട്ട് എവിടെ കിട്ടുവോ അറിയില്ല
ആഹ് അതൊക്കെ കിട്ടും
ഉം ഒരു മാസം ഞാന് കസിന്റെ ഒരു ക്ലിനിക്ക് ഉണ്ടായി അവിടെ പോയി
അതില് ആഹ നിന്നു എക്സ്പീരിയൻസ് ആയാലോ അല്ലേ
അതല്ലാം വിചാരിച്ച് ഇങ്ങനെ
പോയതാണ്
ഉം വേറുതെ വിട്ടില് ഇരി നിക്കുമ്പോ ചാടിക്കും ചെയ്യും പോകുമ്പോ ഒരീസം ലീവ് കിട്ടിയാൽ മതിന്ന് തോന്നുവേം ചെയ്യും
മതിയെന്ന് തോന്നും സ്കൂൾക്ക്പോയ കാലത്ത് അങ്ങനെയല്ലേനു ഇപ്പൊ അത്‌ ആലോയി ഇമ്പോ സ്കൂൾക്ക് പോവാനാ പൂതി
അതാ കഴിഞ്ഞാ പിന്നെ അങ്ങനെ തോന്നുള്ളു
കഴിഞ്ഞ് ആഹ്
ഉം
വീട്ടിൽ ആരൊക്കെയുണ്ട്
വീട്ടില് ഇവടെ ഇമ്മ ഇപ്പ അ നിയത്തി വെല്ലിമ്മ ഇണ്ട്
ആഹ അനിയത്തിനെ കല്യാണംകഴിച് ക്ണോ
ഏഹ് ഓളെ കല്യാണ ഡിഗ്രി തേഡ് ഇയർ കഴിഞ്ഞ് നിക്കായിപ്പോ ഇനിഎന്തെങ്കിലും ഇഞ്ഞു കോഴസ് നോക്കണന്ന് പറഞ്ഞ് നിക്കാ
ന്റെ അനിയത്തിപ്പോ ഡിഗ്രി തേടിയറ് കഴിഞ്ഞു പി ജിക്ക് ചേർന്നികിട്ടോ
ആഹ് ഏഹ് ഏതാട്ത്തീന്
ഓള് മാത്‍സ്
ഉം ഓള് ബി കോമെയ്ന്ന് അവള് അക്കൗണ്ടിങ്ങിന്റെ എന്തെങ്കിലും കോഴ്സ് ചേരണം പറയുണ്ട്
ആഹ് എ സി സി എ സി എ പോലത്തെ
ഉം എന്താ എന്താ തീരുമാനിച്ചില്ല ഓളർഞ്ഞ് ഇൻക്ക് ആവൂല ഞാനെന്തെങ്കിലും ബിസിനസ് തൊടങ്ങ
എഹ് അയ്‌ ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നിം പഠിക്കാന്ന് പറയുമ്പോത്തിന് ചടക്കാണ് എല്ലാർ പ്പോ ഡിഗ്രി നാല് വർഷാക്കിം ചെയ്ത് ആഹ് ആഹ് ഇപ്പൊ ഇന്ന് മുതൽ നാലുവർഷാ ലെ ഈ വർഷം തൊട്ട്
ആഹ്
മേനെ ഓളതേമാരിതന്നെ പ്പൊ കോഴ്സ് കയ്യാനിക്കേണ് അപ്പ താങ്ങൂല അപ്പൊ കോഴ്സിനും അത് കഴിഞ്ഞിട്ട് ന്നിട്ട് പിന്നെ വേറെന്താന്ന് ചോയ്ച്ചുമ്പോ അയിലേറെ നല്ലത് പി ജിയാന്നും പറഞ്ഞ് അതിന് ചേർന്നെക്ക്ണു ഒക്കെ ടീച്ചിങ്ങ്ക്കാണ് താല്പര്യം ട്യൂഷൻ സെന്റർലൊക്കെ പോയി വർക്കയ്യലൊക്കെണ്ട് ഈ ക്ലാസ്സിന്റെ എടീക്കൂടെതന്നെ ഉം
ഇൻക്കാണെയ് ഇന്നോട് ടീച്ചിങ്ങിന് കൊറെ പോകാൻ പർ ഇൻക്കാണെ ടീച്ചിങ് ഫീൽഡ് തീരെ ഇഷ്
ആഹ് ഇവക്ക് അതിഷ്ടന്നാല്. ഞങ്ങളും എന്തായാലും ഇങ്ങനെ കല്യാണം കഴിച്ച് വിട്ട് അപ്പൊ ഓളേൻ പഠിപ്പിച്ചട്ടേര്തിങ്ങാണ്ട് ഓളെ പഠിപ്പിക്കാ
ആഹ് അതാ നല്ലത്.
ആഹ് ഇഞ്ഞി ആരുല്ല. ആഹ് കാര്യന്നുല്ലല്ലോ എത്തപ്പോ പത്ത് വർഷായി ഈ വീട്ടിലിരുത്തം തൊടങ്ങീട്ട്. എന്തേലും പോയിക്ക്ണെങ്കി എവിടേലൊക്കെ എത്തീനി
അതന്നെ വീട്ടിലിരിക്കുമ്പോ ആകെ ചടക്കും അത് ശരിയാ
അന്നൊക്കെ ചോയ്ക്കുമ്പോ ആഹ് നിർബന്ധിച്ച്ക്ക്ണങ്കില്ന്നൊക്കെ തോന്നും.
പ്പോ തോന്നും കൊറച്ചുടി കഴിഞ്ഞിട്ട് കെ ട്ടിയാമതിയെനി
ആ അതൊക്കെ തോന്നും. ഇപ്പത്തെ കുട്ട്യേളെ സ്കൂൾത്തെ കോളേജ് പോലൊക്കെ കാണുമ്പളേ ഒരു പൂത് കൊതിയാണ് ആഗ്രഹം കൊണ്ട് ഇങ്ങനെ നിക്കൂല്ലേ നമ്മള് വെറുതെ വീട്ടിലിരിക്ക
അയിന് ഇപ്പള്ള കുട്ടിയളൊക്കെ ഇരുവത്തിമൂന്ന് ഇരുവത്തിനാല് ഇരുവത്തഞ്ച് വരെ നിക്ക്ണ്ട് കെ ത്താഹ് സമ്മയ്കില്ലല്ലോ. ആര്ക്കും വേം കെട്ടണ്ട ഉം അന്ന് പൈനെട്ട് ആഹ് ഉം അതന്നെ പ്ലസ് ടു കഴിഞ്ഞാ കെട്ടിക്ക
പ്പറം പോവൂല ആഹ് പ്ല ടു കഴിഞ്ഞാ പ്ലസ് ടുക്ക് കാത്ത്ക്കൂല അപ്പോത്തിന് ഒറപ്പിച്ചിടലൊടങ്ങും.
ആഹ് അതന്നെ ഇപ്പങ്ങനെല്ലല്ലോ.
പേടിയെന്നല്ല
ഉം ഉം കെട്ടണംന്നന്നെല്ല
ഇപ്പൊ അവനാന് ജോലിയായ കെട്ടണന്നൊന്നുല്ല.
ഉം സ്വന്തം കാലില് നടക്കാ അതാണ് സുഖം.
ആഹ് അന്നെയേണ് സുഖം അവനാന്റെ കയ്യില് രണ്ടു പൈസണ്ടെങ്കി അയ്നൊക്കൂല
ഉം വെറുത ഓരോട് കയ്യാട്ടി ചോയ്ക്കണ്ടല്ലോ
ആഹ് ഇത്ങ്ങനെ ചോയ്ക്കണം എന്തൊരവശ്യത്തിനും
ഉം
പ്പൊ വീട്ടിൽ പോവാൻ ചോയ്ച്ചലൊടങ്ങീട്ട് കൊറേ ദിവസായ്ക്ക്ണ് അതൊന്ന് സമ്മയ്ച്ച കിട്ടിയാലല്ലേ ഇവിട്ന്നൊന്നറങ്ങാ ഒരാളെ സമ്മതം കിട്ടിയാ പോരാ അതാണ് കുഴപ്പം
ഉം എല്ലാരതും കിട്ടണം ഞാനന്നെ പോര്നപ്പഷ്ടല്ല വീട് പണിണ്ടവടെ അപ്പൊ
ആഹ്
ഫുഡൊന്നും വേണ്ട പണിക്കാർക്ക് പക്ഷേ ഇയ്യ് പോയാലിവടെ ആരണ്ടാവ അവ അവിടാരുല്ല അവിടെമ്മിപ്പിയൊള്ളൂ അപ്പൊ ഓൽക്കെടങ്ങേറാണ്
എടങ്ങേറാണ് ഇവിടേം അങ്ങനേ തന്നേണ് ഇവിടെ എറച്ചി എറച്ചിനൊക്കെണ്ട് ആഹ് അവള് ഇതേമാരി പെറ്റേ പ്രസവം കഴിഞ്ഞ് വന്നിട്ടില്ല അപ്പൊ അതേ പോലേണ് പ്പോള് അന്ന് പോയത് തൊട്ട് ഇന്റെ പോക്ക്ങ്ങനേണ് ഇവിടെ ആരു ല്ലല്ലോ അറിയ പിന്നെ പോകാനും തോന്നൂല പോയാലവിട്ന്ന് സമാധാനത്തോടെ നിക്കാനും കഴിയൂല
ഉം എന്തേനി ഇവര് പോകുമ്പോ പറയും നാലീസം കഴ്ഞ്ഞിട്ടിങ്ങട്ട് പോര് ഞാൻ പറയും ഞാൻപ്പടുത്തൊന്നും വരൂല ഞാൻ കൊറേയായി പോയിട്ട് ഞാൻപ്പടുത്തൊന്നും വരൂല പിന്നൊരു നാലീസം കഴിയുമ്പോത്തിന് വിളിക്കും വരുന്നില്ലേ വ
വെളികേല്ലാം ഇറങ്ങോ
ഉം
ഞാൻപ്പോ ഒരു മാസായി വന്നിട്ട് ഇനിപ്പോ ചോയ്ച്ച്ക്ക്ണ് സമ്മയ്ച്ച്ക്ക്ണ് ഇനിയൊന്നിവിട്ന്ന് പോയി കിട്ടണം
ഹ്ഹ്
അഹ്
അതോണ്ടാണ് ഞാൻ പയ്നഞ്ചീസ
കൊർച്ചെട്ത്തായാലും പ്പൊ എടങ്ങേറാ ആഹ് അയിന്റെ വീട് അവിടെ കുടിര്ക്കലും അങ്ങനെയൊക്കായപ്പോ അയ്നും വാണ്ടി മാത്രൊരു മാസം ഞാനവടെ നിന്നത് ആഹ് ആടെ വർക്കിനും പോവൻ വേണ്ടി മാത്രം
ഉം പണിക്കാർക്ക് പിന്നെ ഫുഡൊന്നും കൊടുക്കാത്തോണ്ട് കൊഴപ്പല്ല കരാറായോണ്ട് തേപ്പ് തുടങ്ങി
ആഹ് കൂലിയാവുമ്പളാണ് അതും വാണം നമ്മളയ്ന്റൊപ്പം നടക്കും വാണം ആകെ ബുദ്ധിമുട്ട
ഇത് അവര് രാവിലെ വന്ന് വൈന്നാരണ് പോയിക്കോളും പിന്നെ ഞമ്മള് നന നക്കാണ്ടാവും നനക്കാൻ വൈന്നാരം പോവും രാവിലെയും പോവും ആഹ് തേപ്പ് പിന്നെ ഇനിപ്പ കൈഞ്ഞ് നനക്കാൻ പോണം അപ്പൊയ്യ് പോയാല ലരാണ്ടാവ ഞങ്ങളരണ്ടാളും പോവണ്ടേയറിയുമ്മ ആഹ് അപ്പൊ ഞമ്മക്ക് പോരും വാണം ഏയ് ഹസ്ബൻന്റ് ഇവിടില്ല അപ്പൊ പോരും വാണം ആഹ് അങ്ങനെ ഓരോന്ന്
രണ്ട് മനസ്സാവേ അപ്പൊ നിക്ക്ണോട്ത്തൊരു സമാധാനക്കേടാണ്
അതാണ് ഇങ്ങട്ട് പോരും വാണം അവിടെ നിക്കോരങ്ങനെ ചോയ്ക്കുമ്പോ അവിടെ നിക്കും വാണം
ആഹ്
ഉം
ഒറ്റക്കല്ലോ ഒറ്റക്കല്ലേ റിയുമ്പൊരു എടങേറാണ്
പോമ്പെന്നെ തൊടങ്ങും നീ മ റ്റക്കരിക്കണം ഞാന് മ്മ ഞാൻ പോന്ന്ണ്ടെങ്കില് ഫുഡോന്നും ണ്ടാക്കൂല ഉച്ചക്ക് ചോറ്ന്നൂല പിന്നെ രാത്രിയെ ക്കെ ണ്ടാക്കൊള്ളൂ ഞാൻ ണ്ടാകുമ്പോ ഒക്കെ ണ്ടാക്കും തിന്നാ ഇരിക്കും അല്ലെങ്കില് അടെങ്ങനെര്ക്കും ഇപ്പക്ക് ഉച്ചക്ക് ഭക്ഷണം വാണ്ട ഇപ്പ അങ്ങനെ രാവിലെ പണിക്കോവുമ്പോ
ആ അങ്ങനെണ് ലേ ആ അപ്പ പിന്നൊന്നും ണ്ടാക്കൂല്ല
ച്ചാളെ നിക്കോ വേറെ അവടെ! ! ! ! ! ! ! ! ! അവടെന്നോളി പർഞ് ഇന്ന് വിളിച്ചപ്പോ രാവിലേം ണ്ടാക്കില്ലേ ഉപ്പക്ക് രാവിലെ അങ്ങനൊന്നും വാണ്ട ചായ മാത്രം കിട്ടിയാ മതി പിന്നെ പൊർത്തോയി എന്തെങ്കിലും കഴിക്കാതി
ആ പൊർത്ത്ന്ന് കയ്ക്ക്ണ്ടാവും അതാണ് ആ ഉച്ചക്കൊന്നും വീട്ട്ക്കില്ലാത്തത് പിന്നെ രാ ഉചക് ഭക്ഷണം മാത്രം ഉണ്ടാക്കൂല്ലേ
ഉം ഞാന്ണ്ടെങ്കില് രാവിലെണ്ടാക്കും
ആ അത് പ്പൊ അവര്ക്കെല്ലാർക്കും ഭക്ഷണം കഴിക്കാനൊക്കെ ഇഷ്ടെക്കാരം ഒറ്റക്കാവുമ്പളാണ് കയ്ക്കാനും മടി ണ്ടാക്കാനും മടി
ഉം അതോണ്ട് ഞാ ഒന്ന് പർഞ്ഞും ചെയ്ത് ഇപ്പഞ്ഞി പട്ടിണി കെടന്നോളീ പർഞ് ഇന്ന്പ്പ രാവിലെ ചായുടിച്ചോ ചോയ്ച്ച ഞാൻ ബ്രഡും ചായേം കുട്ച്ച് പർഞ് മ്മ ഓ ഞ്ഞിപ്പ ണ്ടാക്കലും ണ്ടാവൂല ആ ഇന്നലെ രാത്രി ഓരെ ഉപ്പന്റെ പെങ്ങള് അജ്ജ്നോയ അപ്പോരങ്ങട്ട് പോയിനി രാത്രി അപ്പൊ ഇന്നലേം ഫുട്ട്ണ്ടാക്കില്ല രാത്രി കൊർ
ഇന്ന് ആ പൊർത്ത്ന്നയ്ച്ച് അപ്പൊ ഇന്ന് ഞ്പ്പോ രാത്രി ണ്ടാക്കിയാ മതില്ലേ
ഉം ഞ്ഞി ഇന്ന് രാത്രി ണ്ടാക്ക്യാതി
ന്നാ ഞമ്മളാവുമ്പോ അങ്ങനേം ണ്ടാവൂല്ലല്ലോ നമ്മളവടെണ്ടെങ്കി എല്ലാ നേരത്തും ഭക്ഷണവും
ഉം എല്ലായിട്ത്തും രാവിലെ വാണം ഉച്ചക്ക് വാണം രാത്രി ഉം പൊറ്ത്തത് പിന്നെ അടെ അധികം നല്ലോണം വാങ്ങും ഇനി എപ്പ വേ വെള്ളിയാഴ്ചയക്കെ ആണെങ്കിൽ ഉച്ചക്ക് ബിരിയാണി അങ്ങും.
ഏ ണ്ടാക്കാനിക്കാറില്ല
ഏ എന്താണ്. ഇപ്പോ ഉണ്ടാക്കാൻ നേരെ വെയ്യിയാലു പൊറട്ട ആ
ഒക്കെ ഇവ്ട്ന്ന് ണ്ടാക്കി തിന്ന അതാ നല്ലത് റിയും പുറത്തത്തെ ഭക്ഷണം നല്ലതല അതാണ് കുഴപ്പം എപ്പളേങ്കിലൊക്കാവുമ്പോ അത് ഒരു രസല്ലേ അത് കിട്ടെന്നല്ല അത് നമ്മളെ വീട്ട്ത്തെന്നെ പോണം
ഉം
പൊർത്ത്ത്തെ ഭക്ഷണ കഴിക്കാന്
ഉം വേറെന്താ
ന്നിട്ട് ഓ ചോ ഭക്ഷണം കഴിച്ചെപ്പളാ കെട
ഉം കെടക്കലൊന്നുല്ല ഉം
അവിടെ യാവുമ്പോ ഉണ്ടാവുലോ അവിടെ ഇല്ല.
ഉം അവിടിം ചെലപ്പോക്കെ ഫോണിൽ കളിച്ച് ഇങ്ങനെ എടുക്കും.
ആ ആ ന്നാലും കൊർച്ചേരൊരു റസ്റ്റ്‌ ടൈം ട്ട്യാ മതി പണിന്റെ എടെല്
നയിക്കോട്ട നാല്.
ആ ന്നയ്ക്കോട്ടെ
ഉം ഉം